ഓ ആഹ് കേക്കണണ്ട്
എന്താ അയിന് വിശേഷൊക്കെ
നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷം സുഖാണ് ആഹ് അങ്ങനെ പോണണ്ട്
ഉം വെക് വെക്കേഷനിൽ ടൂറൊക്കെ പോയിനിയോ
ഇല്ല ഈ ടൂർ പോവാനൊക്കെ ഒരുങ്ങി നിന്നേനു പിന്നെ അത് പറ്റിയില്ല അന്ന്- പോയില്ലാ ഉം ഉം പിന്നേ പോയി പോന്നോ
ഓ അവിടെ പിന്നെ റിലേറ്റീവ്സ് ഇള്ളതുകൊണ്ട്
ആയ് ശരി ആഹ്
അങ്ങനെ ഒരു പോക്ക് വേണം അവന് എടക്ക് പോവലുണ്ട് എടക്ക് പോവും
ആഹ് ആഹ്
യാത്ര ചെയ്യണത് നല്ലതാണ് ണല്ലോ മനസ്സിന് ഒരു റിലാക്സാണ് എന്തെങ്കിലും പ്രയാസയൊണ്ടെങ്കില് അയിനൊക്കെ ഒരു കൊറവാണ് നമ്മളൊന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ-
ചെയ്തു അങ്ങനത്തെ അത് ശരിയാ
രസാണ് മക്കളേക്കായിട്ട് ഓ എല്ലാരും പോവും വണ്ടി ഉള്ളതോണ്ട് എല്ലാരും കൂടി അങ്ങട് പോയി പിന്നെ ഞങ്ങക്കവിടെ റിലേറ്റീവ്സിന്റെ അവിടെ റിസോർട്ടും ഉണ്ട് അവിടെയും പോയി
ആഹ് അങ്ങനെ നിന്ന് നിന്ന് പോന്നൂ അപ്പൊ ഇല്ലേ
ഓ അപ്പം പിന്നെ ഞങ്ങക്ക് പിന്നെ പൈസ ഒന്നും വേണ്ട ഓലെ ഇത് ആയതോണ്ടേ ഭക്ഷണത്തിന്റെ പൈസ മാത്രം മതി
കിട്ടിലെ ആഹ് ആഹ്
പിന്നെ പന്ത്രണ്ട്മണി റ്റു പന്ത്രണ്ട്മണിയരെ സമയം തന്നത് കാരണം അങ്ങനേണ് അവിട്ത്ത റൂൾസ്
ആഹ്
അത് ഓലെ ഓലെ പിന്നെ ഇതാവുമ്പോ ഓലെ റിസോർട്ട് ആയതോണ്ട് ഓൽക്ക് മാസത്തില് ഇൻ കൊറച്ച് ദിവസങ്ങള് ഓൽക്ക് അവിടെ നിക്കാനുള്ള സൗകര്യംണ്ട് അപ്പൊ അത് ഒരു ദിവസം ഞമ്മക്ക് തന്നതാണ് ആഹ് ഓൽക്ക് രണ്ട് ഓൽക്ക് മൈസൂരുണ്ട് പിന്നെ മൈസൂര് നമുക്ക് പോവാൻ ബു ബുദ്ധിമുട്ടായപ്പോ വയനാട്ട് തന്നെ പോവാ വിയാരിച്ച് ഉം വയനാട് യാത്രാന്ന് പറഞ്ഞാ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഉം
ആഹ്
പിന്നെ ചൊരത്ത്മ്മെ ബ്ലോക്ക് കുടുങ്ങുമ്പളാണ് നല്ല നല്ല രസാവുക പിന്നെ ബൈക്കുമ്മേ പോവുമ്പം സുഖാ
ആഹ് അന്നൊക്കെ നല്ല ബ്ലോക്ക് എയ്ക്കാരല്ലല്ലേ കാരണം വെക്കേഷനാവുമ്പളേ
നല്ല ബ്ലോക്കാണ്ടായാൽ പിന്നെ ഞങ്ങള് എന്തെയ്യുന്നറിയാ ബൈക്ക്മ്മം പോവുമ്പം പ്രശ്നല്ല
ആഹ് ആഹ് ബൈക്ക്മ്മ പോവ പോവലുണ്ടോ?
ഓഹ് ബൈക്കിലും പോവാല്ണ്ട്
ഏഹ്
ബൈക്കിന് പോവുമ്പോ നമ്മക്ക് എന്ത് ചെയ്യാന്നറിയോ വെല്ലെ എടക്കൂടെക്കെ എങ്ങനെ ങ്കിലും മുന്നോട്ട്ക്കാട്ട് കടക്കാൻ കഴിയും പക്ഷെ അത് വല്ല്യ കാറാവുമ്പോ അത് കഴിയൂല
കഴിഴൂല ആഹ് ഓര്തൊക്കെ പോയി കഴിഞ്ഞിട്ടേ പറ്റൊള്ളൂ
അതെ
ഉം മുന്ന്ത്തോലൊക്കെ പോയാല് ഒള്ളല്ലോ ഇപ്പ നമ്മക്ക് അവിടുന്ന് നിങ്ങാൻ പറ്റു വൊള്ളു മറ്റെ ചെറിയ റോഡല്ലേ? ഉം
ഇപ്പ നല്ല പിന്നെ ഇപ്പെ ഈന്റെടേല് ഈ വെക്കേഷൻലൊക്കെ നല്ല ബ്ലോക്ക് എന്നേനി പിന്നെ നമ്മള് ഫോണില് അടിച്ചു നോക്കിയാതി അവിടെ ബ്ലോക്ക് ഇണ്ടോന്ന് ഫോണില് അടിച്ച് നോക്കിയ കിട്ടുവല്ലോ?
കിട്ടൂല്ലേ? ഏഹേ അങ്ങനെ പോവാൻ പറ്റൂലേ? അഹ് ശരി ഏഹേ ആഹ് അപ്പയിനി വേറെ
ഇണ്ട്
ഏഹേ അവിട്ക്ക് പോണ് ണ്ടോ ഇഞ്ഞീം പോ ഏഹേ എന്തെ കല്യാണം എന്തേലുണ്ടോ? ആഹ് ആഹ് അഹ് ശരി ഉം ആഹ് അപ്പൊ അങ്ങനെ പോവാ ഇവിടിംണ്ട് ഇണ്ടാവലൊക്കെണ്ട് ഉം മുട്ടായി കൊടുക്കും ആദ്യം നിശ്ചയം
കല്യാണത്തിന്
ഏഹ് കല്യാണത്തിന് നിശ്ചയം അത് കഴിഞ്ഞാ പിന്നെ നിക്കാഹ് ആഹ് ആഹ് അത് ഇബട്ത്തെ ആഹ് കെട്ട ണോരുണ്ട് അതെല്ലാ മുട്ടായി കൊടുത്ത്ങ്ങാണ്ട് പോരുണോരുംണ്ട്
അല്ല ഞമ്മള് സ്വർണം കെട്ടുട്ടോ ഓഹ് സ്വർണം കെട്ടെച്ച കഴുത്തിലെല്ല കെട്ട കൈമല് കയ്ചെയിനോ
ആഹ് അങ്ങനെ കെട്ടി പോരും
ആഹ് കഴിച്ചേൻ കെട്ടാ വേണ്ടി പോവും പിന്നെ നമ്മള് ഓരോ പോ പോണോല് ഓരോരുത്തര് ഓരോരുത്തര് കൊണ്ടോകും
മുട്ടായി
മുട്ടായി കുണ്ടോവും ചുരിദാറ് കുണ്ടോവും ചെര്പ്പ് കു കുണ്ടോവും ബാഗ്, ഫോണ് അങ്ങനങ്ങനെ വരി വരി ഇങ്ങനെ
ആഹ് ആഹ് ഇത് പെ പെൺകുട്ടിയള് ഉം ആഹ് ആഹ് കെട്ടിച്ചാണോ അതോ കെട്ടാണോ ഇഞ്
കെട്ടാനാണ്
കെട്ടാനാണ് ലെ അപ്പ അങ്ങട്ട് പോണ്ട്യ ലെ അപ്പ ആ വയനാട്ടിന്നെണോ ഇത്
ആഹ്
ആ അയ് ശരി
പെണ്ണു ആട്ന്നന്നെണ്
അവ്ട്ന്നന്നെണ് ലെ
പെണ്ണും ചെക്കനും ആട്ന്നന്നെ പത്ത് കിലോമീറ്ററ ആണ് പെണ്ണ് ദൂരള്ള
ഏ അത് ശെരി ഉം
അപ് അപ്പ ഇഞ്ഞിപ്പ അയ്നോര് പോക്ക് പോവാണ്ട്
പോവാണ്ട് ഉം
പിന്നെ അത് കൊട്ക്കാള്ള പെട്ടി കാര്യക്കെ പെങ്ങന്മാരന്നെണ് പ്രിപ്പയർയ്യ ഞമ്മള അത് പെട്ടി എരി ഇപ്പൊക്കെ ഫുള്ള് പെട്ടി വെച്ചിട്ടാണല്ലോ കൊടുക്കല്
ആ ആഹ് ശരിയാണ് പെട്ടിലാണ് ഇപ്പ ഒക്ക ഉം ഏ പിന്നെ ഇങ്ങക്ക് കുട്ടിയള് എത്രണ്ണണ്ട്
രണ്ട്
രണ്ടെണ്ണം
ഉം മോള് മദ്രസ് പോയി മോം പിന്നെ കളി ഇണ്ടല്ലോ കളി കളി അയിന് പോയതാ
ആഹ് ഇ ഇപ്പ ലോകകപ്പാണല്ലോ
ലോകപ്പ്ന്റെ കളി ഇന്ന്‌ ഇപ്പതാ കയ്യാനായ്ന്ന് എ മുക്കാല് വരെ ഒള്ളൂ ന്ന് പർഞ്ഞി ഇപ്പ വരാം മതി പത്ത് കഴിഞ്ഞി ഇപ്പോ പ്ലസ് വണ്ണിലേക്ക് സെലക്ഷന് കാത്ത്
ആഹ് അത് ശെരി അത് എങ്ങനെ പഠിക്കോ നല്ലോണം
ആളട്ട വെരെയ്‌ക്യു രണ്ടാമലോട്ട്മെന്റ് നാളൊണല്ലോ
ആ അപ്പ അയിലൊക്കെ ഇണ്ടാവയ്ക്കാരം
ഉം ഇപ്രാവശ്യം നല്ല എസെൽസി നല്ല
ബുദ്ധിമുട്ടേനു ഉം എസൽസി പ്ലസ്റ്റു ഒക്ക നല്ല ബുദ്ധിമുട്ടാണ്
അതെ
ഉം ആദ്യത്തെ മാരിക്കൊന്നും മാർക്ക് ഇട്ട് കൊട്ക്ക്ണില്ലാന്നൊക്കെ പറിണ് ണ്ട്
ആ അതെ
മറ്റേ ആ എല്ലാര്ക്കും ഇങ്ങനെ മാർക്ക് ഇല്ലാത്തയ്ന് ഇല്ലീനു ഒക്കെ ഇട്ട് കൊട്ക്കേനു ഇപ്പ അങ്ങനെ ഇല്ലാറിണ് ണ്ട് ഉം
ഒക്ക കോറവാണ്
കൊറവാണ്
ഒര് കണക്കിന് അതാ നല്ലത് ഈ പഠിക്ക്യാതിം ഇങ്ങട്ട് കൊറെ മുന്നോട്ട് പോയിട്ടും കാര്യല്ലല്ലോ
ആ അതന്നെ കൊറേണ്ട് എ പ്ലസ് ആ കൊറെണ്ട് എ പ്ലസ് കൊട്ക്കും ന്നട്ട് ഒന്നു ഇണ്ടാവുല്ല പഠിപ്പൊന്നും ഇണ്ടാവുല അല്ലാതെ ഉം ന്നട്ട് പേര്ന് ആ അതല്ലേ പേര്ന് കുട്ടിയളെ മറ്റേ കുട്ടിയളെ പിന്നെ ടോർച്ചറയ്യും ഞമ്മള് ആ ഓര്ക്ക് അന്ന് ഫുള്ള് മാർക്ക് കിട്ടീക്ക്ണ് ഇജ്ജ് ഇപ്പളും പഠിച്ചണ്ടാന്നൊക്ക പർഞാണ്ടേ അങ്ങനെ അങ്ങനെ പറിമ്പ ഓര്ക്ക് ഏറെ സങ്കടയ്ക്കാരം അന്ന് അന്നത്തെ കാൽത്ത് ഇങ്ങനം മാർക്കാണ്ട് വാരി കോരി ഇടല്ലേ
അതെ മാർക്ക് വാരിക്കോരി ആണ്ട് ഇട്ടൊട്ക്കലാണല്ലോ. പ്പം പിന്നഅഒന്നുമല്ല ഇപ്രാവ ശ്യം മുതല് തീരേ ഇല്ല മൂന്നാള് വെച്ചിട്ടാണ് വേല്യേഷൻ നടത്തിയത് പിന്നെ പിനെ അപ്പ പിന്നെ മാർ- ക്ക്ങ്ങനെ കൊർഞ് കൊർഞ് വരിയേ ള്ളു
ആഹ് ആഹ്
പക് തി ആൾക്കെഇള്ളല്ലേ ഇപ്രാവശ്യം എ പ്ലസ് ഫുള്ള്ഒള്ളൂ അറുവൈനാരംള്ളോട്ത് മുപ്പയ്നായിരാക്കേ ള്ളൂ
ആഹ് ആഹ്
ഏതായാലും ഇനിപ്പോ സെലക്ഷൻ കിട്ടണം കൊറേസ്കൂൾള് കൊടുത്ത്ണ്
ആഹ് അവിടട്ത്തും കൂടെതന്നെല്ലേ അതോ വിട്ടൊക്കെ കൊട്ത്ത്‌ണോ
ഇല്ല്യല്ല്യ ദൂരൊന്നും കൊട്ത്തില്ല ദൂരെ കൊട്
അട്തൊക് ആഹ്
അവാട്
അട്ത്ത്‌കൂടല്ലേ ഉം അയ്ലന്നെ കിട് - ട്ടേക്കാരം. പ്പ സീറ്റൊക്കെ കൂട്ടീക്ക്ണല്ലോ
ഓഹ് കൂട്ടീണ് അർഞ്ഞി
സീറ്റൊക്കെ കൂട്ടി, അഹ് പ്പൊ പർഞു വാർത്തേല് പർഞ്ഞീനു
ആഹ് അയ്ല് കിട്ടണം കിട്ടിയാലേ ഉള്ളൂപ്പോ അല്ലെ ആറാം തീ വെര്നാസാറാം തി ക്ലാസ് തൊട്ങ്ങാണല്ലോ
ആഹ് ആഹ് ആറാംതി ചേർന്ന പോണം ഉം എൻ പിന്നെ ഉം അല്ല പഠിക്കുവോ നല്ലോണം പഠിക്കുവോ?
കൊഴപ്പല്ലാതങ്ങനെ പോവ്ണ്ട്
അഹ് അ ആഹ് ആഹ്
പിന്നാൺകുട്ട്യളാവുമ്പോ അവട നിക്ക് പഠിക്ക്ന്നർഞാലൊന്നും ഓലെ കിട്ടൂല ഓൽക്കോലതായ തൊക്കെ ആയി കഴിഞ്ഞാപിന്നെ ഞമ്മളാരും പർഞൊന്നോല് കേക്കൂല
ഓര് കേക്കൂല, അഹ് ശരിയാണ് ങ്ങള് പർഞ്ഞത് ആൺകുട്ട്യാളാൺകുട്ടി ഓരണ് കരുതണം, ചെൽപ്പോ ചെലേ കു കുട്ട്യാക്ക്ണ്ട്ട്ടോ അവിടുന്ന് എന്താ സ്കൂൾല് ടീച്ചർ പറിണേന്നെ ണ്ടാവും മണ്ടയില്. പിന്നെവടെ വന്ന് ജസ്- ച്ചൊന്ന് വെറുതെ വായിച്ചാൽതി നമ്മള്റ്റൊന്ന് വെർതെ വായിച്ച മതി. ഞമ്മള് വായ്ച്ചിനില്ലന്നൊക്കെ കെര്തും. പക്ഷേ ഓല് ജസ്റ്റൊന്ന് നോക്കിയാതന്നെ ഓൽക്ക് ചെൽപ്പാ പറഞ്ഞതവ്ടെ ക്ട്ടും. അങ്ങനെല്ല കുട്ട്യാളുണ്ട് ആഹ് പിന്നെ അങ്ങനെ ഓരോരെ കുട്ട്യാളത് ഓരോരോ പല പലേ താ പല പല ഉമ്മമാര്ക്ക്ല്ല കുട്ട്യേളല്ലേ ഒരേ ബുദ്ധിയൊന്നുണ്ടാവൂല ചെൽപ്പോ നോക്കാതെ തന്നെ വാ
ല്ലാത്തോലാണെങ്കിലും മക്കക്ക് ചെൽപ്പ നല്ല പഠിപ്പ്‌ണ്ടാവും
ആഹ് അഹ് ശെരിയാണ്ങ്ങൾ പർഞ്ഞെ അതങ്ങനിണ്ട് ഉം ഉം അങ്ങനെ അങ്ങനെ കൊറേ ആൾക്കാര്ത് ഞാൻ കേട്ട്ക്ക്ണ്
ക്കെ നല്ല ഉദ്യോഗസ്ഥരേക്യൂ
ആഹ് അപ്പൊ മക്കക്ക് തീരെല്ലാത്തോരു ണ്ട് അങ്ങനീണ്ട് ഉം
അപ്പൊ ഇന്നലൊക്കെപ്പ മീറ്റിങ്ങിന് പോയപ്പോ ടീച്ചറന്നെ പറിണ്ട്. ടീച്ചറെ കുട്ട്യളെ ടീച്ചർ വന്നാക്കിയ ഉലാത
ആഹ്
ഒൽക്ക് ഓലതായ കാഴ്ചപ്പാടാണന്നാ പർഞ്ഞേ
ആഹ്
ഫോണൊക്കെ രാത്രി ഇട്ത്ത് കളിക്ക എന്നിട്ട് കൊറേ സമയം ഫോണ്മ കളിക്ക ടീച്ചറ് പർഞാ കേക്കൂലാ ഏഹ് ആ പർഞ്ഞ ഡിഗ്രി അങ്ങനൊക്കെ എത്തുമ്പ പിന്നെ നമ്മളൊന്നും പറഞ്ഞാ വെലന്നെ ഉണ്ടാവൂലാന്നറിയ്ണ്ട്
ആഹ് ആഹ്
ഇന്ന് ടീച്ചർ കുട്ട്യള കുട്ട്യള ഉപദേശിക്കാ ഫോൺ ഉപയോഗിക്കരുത് അപ്പ ടീച്ചർ മീറ്റിങ്ങില് പറിണ്ട് ഞാന് ഇങ്ങനെപ്പ ഇങ്ങനെ പറിണ്ടല്ലോ എന്റെ വീട്ടിൽ ഞാൻ പർഞ്ഞ ആരും കേക്കൂലാന്ന് ആഹ് ഇന്റെ മൂത്ത മൂത്ത കൂട്ടി ര ണ്ടാമത്തെ കുട്ടി കേക്കൂല ഒരു പതിനഞ്ച് വയസ് വരൊക്കെ ഞാൻ എങ്ങനെങ്കിലും പർഞ്ഞ കേക്കും ഇപ്പ ഒരു ഏത് പർഞ്ഞാ പോല് നോ
ആഹ് കേക്കും അങ്ങനെണ്ടേ ചെലേ കുട്ടികളാങ്ങനെ ആഹ് ഞമ്മള ഈ ചെർപ്പത്ത് തന്നെ ചെലേ കുട്ടിയാൾ നല്ല അനുസരണല്ല അതേക്കാരട്ടോ ചെൽപ്പോ വലിയതായ ചെൽപ്പോ ഓല് പർഞ്ഞ കേക്കൂല അങ്ങനെ
അതെ
ട്ട്യാക്ക് ഓരോ സ്വഭാവാണ് ഇപ്പൊ ഓരോ ര്ത്തരെ കണ്ട്ല്ലേ വാർത്തീലൊക്കെ കാണുമ്പോ അമുക്ക് പേടിയാവും കുട്ടിയാളും മക്കളും ഒക്കെ മേ മാണ്ടാര്തും ചെലേ നേരത്ത് കുട്ടിയാള് കാട്ട്ണൊക്കെ കണ്ടാലേ പേടിയാണ് ഇപ്പൊ ഉം അമ്മൾത് പട്ച്ചോനോട് പറയാ അതന്നെ അല്ലാതപ്പോ
അതെ ഞമ്മളൊന്നു പഠിച്ച കാലത്തുള്ള ഇത് അച്ചടക്കൊന്നും ഇപ്പല്ല്യല്ലോ
ഇല്ല ഉം ഇപ്പൊക്കെ ന്യൂ ജനറേഷനാണേ അല്ലാത്ത ഒന്നും അല്ലല്ലോ ന്യൂ ജനറേഷൻ മാ പ്പൊ ഒക്കെ ഓല് ഉം ഓരോ കയി അയിന്റെ വൈക്കന്നെ ഉള്ളൂ നീങ്ങേ നമ്മൾ എത്ര പർഞ്ഞിട്ടും കാര്യല്ല ഇങ്ങളത് ഇങ്ങളെ പണ്ടത്തത്തെ ഇതൊന്നും അല്ല അർഞ്കാണ്ട്ങ്ട്ട്
അതല്ലെ ഞമ്മളൊക്കെ ഒര് അറിം ഇങ്ങളൊക്കെ തൊള്ളായ്ര്ത്തി ഇര് വ എയ് വേത്തേ ആൾക്കാരാണെന്ന പറ പറഞ്ഞയുന്നത്
ആഹ് ആഹ് നയൻ്റീസ് കിഡ്സ് ആണ് പറയും.
ആഹ് നമ്മൾ നയൻ്റീസ് ആയാലും നമ്മൾ നല്ല പോലെ ജീവിച്ച് പോന്ന് ന്ന്
ആഹ് അതെ ശെരിയാണ് ആഹ് ആയി കയ്യൂല്ല ഒരു ഇപ്പൊ എളുപ്പം വേറെല്ല പണി ഇട്ക്കാണല്ലോ എള്പ്പണ്ടല്ലോ അയിഞ് ആഹ്
എന്ന പിന്നെ വേറെ പ്രത്യേയ്ച്ച് ഒന്നും ഇല്ലല്ലോ
ആഹ് അതെ വേറെല്ല പണിയൺ ഇട്ക്ക ആഹ് അയ്ക്കോട്ടെ ന്നാ ശെരി